കേക്ക്ന്ന് -
ആഹ് കേക്ന്ന് കേക്ക്ന്ന്ണ്ട്
ആഹ് പറഞ്ഞോ ടാ
ഏഹ് പിന്നെ എന്തൊണ്ട് വിശേഷം
ഇങ്ങനെക്കെ പോകുന്ന് വീട്ടില് മഴയൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ചെറിയ മഴയുണ്ട് നീ പറീന്ന് കേക്ക്ന്നില്ല കൊറച്ചൊന്നെ ഒറക്കെ പറയാമോ
ഒറക്കെ എടാ കേക്കാവോ
ആ ഇപ്പം കേക്കാം ഇപ്പം കേക്കാം
ആവീട്ടില് മഴൊക്കെണ്ടോഅതോ വെയിൽ ആന്നോ
ഇപ്പം ഇന്ന് ഒരു രാവിലെ ഒരു ഏഴു മണിആയപ്പോ മഴയൊന്ന് ചാറി അത് കഴിഞ്ഞിട്ട് പത്ത്മണിയ ആയപ്പഴത്തേക്കും മറ അത്യാവശ്യം ഒലച്ചു കുറച്ച് പെയ്ത് ഇനി ഇപ്പം വലിയ മഴയില്ല ഇപ്പൊ അത്യാവശ്യം നല്ല ക്ലൈമറ്റാ
നാട്ടിൽ മാത്രേഉള്ളൂ മഴ നിന്റെ അവിടെ അവിടുത്തെക്കെ പഠിക്കുന്ന സ്ഥലത്ത്
പഠിക്കുന്ന സ്ഥലത്ത് വെച്ച് നല്ല മഴയുണ്ട് അവിടെ എന്നും മഴയാ
അവിടെ ഇന്നും വെയിലാണ് എന്തു ചെയ്യാനാന്ന് ഭയങ്കര ചൂടാണ് സഹിക്കാൻ വയ്യ അന്നോ ആവോ അവിടെ മഴയില്ല ഭയങ്കര ചൂടാണ് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയ പിന്നെ നി നിങ്ങടെ കണക്ക് നിന്റെ നിങ്ങളൊക്കെ കണക്ക് സുഹൃത്തുക്കളൊന്നും ഇല്ലല്ലോ എനിക്ക് അവിടെ
ആഹ് ആ നിനക്ക് സുഹൃത്തുക്കൾ ഒന്നും ഇല്ലല്ലേ
അവിടെ എനിക്ക് സുഹൃത്തുക്കളൊന്നുല്ല
ആ അപ്പം അ ഒറ്റപ്പെട്ട ജീവിതല്ലേ അവിടെ
അവിടെ ഭയങ്കര കഷ്ടാടാ ഒറ്റപ്പെട്ട ജീവിത
ആ ആ ഒറ്റപ്പെട്ട ജീവിതം ചെയ്യാനാ പിന്നെ പുരു സിനിമ വല്ലോം കണ്ടത് നീ ഇറക്കിയോ
പുതിയ സിനിമയൊന്നും കണ്ടില്ല പക്ഷേ നമ്മുടെ സുഹൃത്തുണ്ടല്ലേ ഏതു കൃഷ്ണൻ ആഹ് ആഹ് അതന്നെ പുള്ളിക്കാര ഓരോ കഥ കെ എഴുതും അത്യാവശ്യം നല്ല കഥയൊക്കെയ് ഇന്നാള് ഒരു കഥ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു
എന്ത് പറഞ്ഞു
എന്തോ ഒരു കഥ പറഞ്ഞത് പക്ഷെ ഓർക്കുന്നില്ല
ആ ഇപ്പൊ കൊറെ മാസങ്ങളായി ഇനിയിപ്പോ കാണാറില്ലല്ലോ ആഹാ അ നിന്നയിപ്പോ അധികം കാണാറില്ലല്ലോ പുറത്തങ്ങി നീ അവിടെ പഠിക്കുന്നിടത്തല്ലേ
ആഹ് ഞാനങ്ങ് പഠിക്കുന്ന സ്ഥലത്താ നീയും അങ്ങനെയല്ലയോ ഇനി നീ എന്ന് വരും തിരിച്ച് അടുത്ത മാസം ഞാനും നീ വരുമ്പോ വിളിച്ചഞൻ വരാ
ആ പിന്നെ ക ചായൊക്കെ കുടിച്ചോ
ചായ ഞാൻ ചായ അ ങ്ങനെ കുടിക്കാറില്ലടാ പിന്നെ ഞാൻ കട്ടൻചായ കുടിച്ച് നിയോ
ഉ ഞൻ ചായ കുടിക്കാറില്ല കട്ടൻ ചായ കുടിച്ച് വീട്ടിൽ വന്നപ്പോൾ ആ ചോർ ചോർ കഴിച്ചു
എന്തുവായിരുന്നു കൂട്ടാൻ
ചോറ് മീൻകറി മോര് പപ്പടം തോരൻ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് നമ്മളിവിടുത്തെ ഒരു ഐസ്ക്രീം കടയിലാണെങ്കിൽ ഓഫർുണ്ടായിരുന്നു ഒരെണ്ണം മേടിച്ചു വന്നു
ആഹ
ഒരണം കൂടി കിട്ടുവയിരുന്നെങ്കിൽ
ഉ എന്റെ വീട്ടിലെ കാറ്റാടി യന്ത്രമാണെങ്കിൽ എന്റെ അതാ പറയാം എന്റെ വീട്ടിൽ കാറ്റാട യന്ത്രം കേടായിപ്പോയി കേട്ടോ അപ്പൊ അത് പുതിയത് വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ പോയി അപ്പോഴത്തേക്കും അവിടെ സ്ഥലത്ത് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പ് തോന്നി അതുകൊണ്ട് ഞാനൊ ഒരു കടയിൽ കയറി ബിരിയാണി കഴിച്ചു
ആഹ് കാറ്റാടി യന്ത്രംമേടിക്കാൻ ആണ് എവിടെ പോയത്
കാറ്റാടി യന്ത്രം വാങ്ങിക്കാൻ ഏഹ് അവിടെ ഒരു കടുണ്ട്
ആഹ അവിടെ കടയിൽ പോയല്ലേ ഉ പിന്നെ വേറെ എന്തോ വിശേഷം വിശേഷം അവിടെ
വേറെ അവിടെ പഠിക്കുന്ന സ്ഥലത്ത് എന്തോ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും മില്ല പിന്നെ ഇവിടെ അന്നേ അച്ഛൻ നാട്ടില് വന്നായിരുന്നു
ആഹ് ഓഅച്ഛൻ നാട്ടിൽ വന്നോ നമ്മക്കുള്ള മിട്ടായി ഒന്നും കിട്ടിയില്ല
മുട്ടായി അച്ഛൻ പോയി ഇപ്പോ സ്ഥലം വരെ പോയേക്കന്ന് ഞാനാണെങ്കിൽ ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എടുത്തോണ്ട് വരാ
ഉം അച്ഛൻ കുപ്പിയെല്ലാം കൊണ്ടുവന്നോ
അറിയത്തില്ലേടാ ഇപ്പ അങ്ങനെ മുമ്പ് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുരുന്നു ഇപ്പൊ അങ്ങനെന്നും അതൊന്നുമല്ലേ
മോൻ വലുതായി അച്ഛൻ അറിഞ്ഞ കാണും
അതെ അതെ അതെ ഇപ്പോ അങ്ങനെ കള്ളത്തരങ്ങളും നടക്കത്തില്ല അല്ലേ പിടിക്കത്തില്ലേ പക്ഷെ മോൻ നന്നായിട്ട് വളർന്നു വലുതായി അതൊന്നുംഇതുവരെ അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛൻ അറിഞ്ഞാൽ അപ്പോ ചങ്ക് പൊട്ടി ചാവും
ആഹ അതാ
ഞാൻ വല്ലാത്തൊരു വളർച്ച ഇടക്കങ്ങ് വളർന്നു പോയി
ഉം
ഞാൻ പോലും അറിഞ്ഞില്ല
ഉം പിന്നെ നമ്മുടെ കാൽപന്തുകളിൽ ഏതാ
കാൽപന്ത് കളിയിൽ നമ്മുടെ സ്വന്തം നെയ്മറ് നമ്മുടെ സ്വന്തം നെയ്മർ മഞ്ഞക്കുപ്പായം
ഉ
നിയോ
ഞാൻ നീലിയം വെള്ളി
നീലയും വെള്ളയും ആ
ഞാൻ നീലയും വെള്ളയും കുപ്പായത്തിന്റെ ആളാണ്
ഉം
പിന്നെ
അ എങ്ങനെ കാൽപ്പതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ അതോ മറ്റേ മറ്റേ ബോൾ എറിയുന്ന അതിനോടാണോ ഇഷ്ടം
ആ ഞാനീ ബോളും ബാറ്റിങ്ങുംക്കെ താല്പര്യം നമ്മൾ ഈ ക്രിക്കറ്റിലാം താല്പര്യം കാൽപ്പന്തളി അങ്ങനെ ആധികം കളിക്കാറില്ല
ഞാൻ കാൽപന്തിനതിനോടൊക്കെ താല്പര്യം ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ അടാ ഇപ്പം പഠിക്കുന്ന സ്ഥലത്തായി പഠിത്തമായി അത ഇനിയിപ്പോ അതിനൊന്നും സമയല്ലില്ല
ആഹ ഇനിയിപ്പം ആ് ഞങ്ങള അങ്ങനെ ആരുന്നു ഒരു പത്ത് പത്ത് പ്ലസ് ടു സമയത്തൊക്കെ ഒക്കെ നല്ലൊരു കളിക്കും ക്രിക്കറ്റും കാൽപന്തളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പോയി കളികളൊന്നും പോയി ഇല്ല
ശരിക്കും അത്രയും പേരൊക്കെ ഉള്ളേരും ജീവിതം പിന്നെ അങ്ങോട്ട് പഠിത്തമായി
ഉം
അങ്ങനെയൊക്കെയ ഒരു പേ ഉള്ളു സഹിക്കാൻ വയ്യ എന്റെ എല്ലായിടത്തും വന്ന് കടിച്ചൊണ്ട്ു പോോയത് എന്ത് ചെയ്യൻേണ്ടിയത്
ന്ത് ചെയ്യാനാ
ഈ മഴയതോണ്ടാണ് കൊതുക് വരുന്നത്
ആഹ് ഞക്കൂടെക്ക ഭയങ്കര നല്ല മഴയാണ്
ഉം ഇവിടെ ഇവിടെ വന്നാ പിന്നെ മഴയല്ലേ ഇവിടെ ലവനെപ്പറ്റി എന്താ അഭിപ്രായം യദുവിനെ പറ്റി
ഉം പുള്ളി നല്ല മനുഷ്യനാ പുള്ളി ഇപ്പൊ സിനിമയുടെ കാലയല്ല ഓടി നടക്കുവല്ലേ
അ പുള്ളിക്കൊരു പ്രണയംുണ്ട് അതിലാ ഇപ്പൊ പുള്ളി
ആഹ പുള്ളിക്കൊക്കെ നല്ല പ്രണയ അത് രണ്ടേരും ഒരുമിിച്ചല്ലേ ഇപ്പം
ഉം് ഉ
എന്തുായാലും കൊള്ളാ അതും
അതെ അതെ ഏ നീ പ്രണയിക്കുന്നൊന്നും ഇല്ലയോ താല്പര്യം ഇില്ല
നമുക്ക്ീഈ പ്രണയങ്ങളെ താല്പര്യമില്ല ഇവിടെ പലരും ഇവിടെ പ്രണയം പൊട്ടുമ്പോൾ ഏഹ് കഴിഞ്ഞ കുത്തി ആത്മഹത്യ ചെയാൻ പോവുന്നയൊക്കെ കാണാം
ഓ അതിന്റെ പേടില്ലേ
അതിന്റെ പേടിയില
അങ്ങനെയല്ലടാ നല്ലൊരാളെ കിട്ടുവാന്നെങ്കി അതിനെ കൈവിടരുത് ഇപ്പോഴത്തെ കാലത്താന്നെങ്കി ആര വിശ്വസിക്കുന്നേ അതുകൊണ്ട് നല്ലൊരാളെ കണ്ടുപിടിച്ചേ
ഉം ആരെലും കണ്ടുപിടിക്കണം ഇനി അടുത്ത മാസം പോട് അടുത്ത ആഴ്ച പുതിയ കുട്ടി കുട്ടികൾ വരുന്നുണ്ട് ഞാൻ പഠിക്കുന്നടുത്ത്
അതിലക് കെ അത്യാവശ്യം നല്ല ടെക് നല്ലൊരു പെങ്കച്ചിന ഒരു പെങ്കൊച്ച് എങ്കിലും നല്ലത് കാണാതിരിക്ക പകാണാതിരിക്കത്തിലട്ടോ
അ കാണും ഒരു പത്തെണ്ണത്തി ഒരു രണ്ടെണ്ണം കാണും
ഉം പിന്നെ അതിനെ തന്നെ അങ്ങ് ചേർത്ത് പിടിച്ചോണം അവസാനം വരെ എന്തുവന്നാലും
പിന്നെ വേറെ എന്തോ വിശേഷം അവിടൊക്ക
ഇങ്ങനെയൊക്കെ അങ്ങ് പോകന്ന് ഞാൻ ഞായറാഴ്ച പോകും നീ എന്ന് പോകും
ഞാനാണെങ്കിൽ ഞായറാഴ്ച രാത്രി പേവും
ഞായറാഴ്ച രാത്രില്ലേ പോ
ഞായറാഴ്ച രാത്രി ആകെ പ ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് മണിക്ക് പോകയാണെങ്കിൽ ഒരു മണിക്ക് ബസ്സുണ്ട് ഒരു ഒരു മണിക്ക് ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ ഒരു നാല് മണി വെളുപ്പിന് നാല് മണിയൊക്കെ ആവുമ്പോം കോളേജ് എത്തും
ഓ അപ്പം അന്ന് പഠിത്തത്തിന് കയറുന്നോ അതോ
കേറും വീട്ടിൽ കിടന്ന് നാലു മണി തൊട്ട് എട്ട് മണി വരെ കിടന്നുറങ്ങി എ എട്ടര വരെ കിടന്നുറങ്ങിയിട്ട് തിരിച്ചൻ ക്യാമ്പസിൽ പോവും പഠിക്കുന്നടുത്ത് പോവും
ഓഹോ അങ്ങനൊക്കെ അവിടുത്തെ ജീവിതൊക്കെ എങ്ങനെ ഉണ്ട് അവിടുത്തെ ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്
അവിടെ നല്ല ജീവിതമാണ് കുറച്ച് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാലും നല്ല നല്ല ഹാപ്പിയാണ്
അത് അങ്ങനെ പൊറത്ത് വീടൊക്കെ എടുത്തില്ലയോ
ആഹ് പൊറത്ത് വീടൊക്കെ എടുത്തിപ്പോ
ഉം അവിടുത്തെ ഇതൊക്കെയോ പഠനം പഠിത്തൊക്കെ-
പഠിത്തം കൊറച്ച് നല്ല പാടാ എളുപ്പവാന്ന് പറഞ്ഞാ അത് എടുത്ത അപ്പം ഭയങ്കര പാട് എന്തുവാടാ കേക്കുന്നില്ല ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഇല്ല ആഹ് ഇപ്പം കേക്കാം ഇപ്പം കേക്കാം
ആഹ് ഇപ്പം കേക്കാം അതെന്തോ പറ്റിന്ന് അറിയാൻ വയ്യ
ഉം അതു പറയുവായിരുന്നു മഴയയാേണ്ട് നമുക്ക് റേയിഞ്ച് ഇഷൂസ് അല്ലേ പലയിടത്തും റേഞ്ച് കാണത്തില ഇപ്പം
ആഹ് മഴയായോണ്ടാണ്
ഉം ഭയങ്കര മഴായല്ലേ
അതാണ് പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം ആന്നോ
ആഹ് പിന്നെ സുഖവാ ഓന്റയോ
ആഹ് സുഖമായിട്ടിരിക്കുന്നു കൊഴപ്പങ്ങളൊന്നുയില്ല
കൊറേ ഇഷ്യൂ ഒക്കെ വന്ന് മുല്ലപ്പെരിയാർ ഇങ്ങനെ എന്തോ കുറെ വിടവോക്കെ വന്ന് അത് ഭയങ്കര മഴ പെയ്താ താങ്ങാനും പറ്റത്തില്ല പൊട്ടി വരികയും ചെയ്യും
അതും ശരിയാ അതെങ്ങാണ് പൊട്ടി വന്ന പിന്നെ വല്ലിയ അപകടം നീ പറഞ്ഞതുപോലെ വല്ലിയ അപകടം അത് പിന്നെ എന്തോ ചെയ്യും ആദ്യമേ പോകുന്നത് മുല്ല- ല്ല പെരിയാർ എങ്ങാനും പൊട്ടിയ ആദ്യമേ പോകുന്നത് നീ നിക്കുന്ന സ്ഥലവ അതുകൊണ്ട് സൂ-
ആഹ് എറണാകുളം മൊത്തവും പോയി ന്ന് നാൻ സൈഡ് പോവും കോട്ടയം പോവും ഫസ്റ്റ് അവിടെ പോവും കോട്ടയം ഇടുക്കിയുടെ താഴൊട്ട് ഉള്ളിലൊക്കെ പൂർണ്ണമായി പോവും വൻ നാശനഷ്ടം വരും അതിന് മുമ്പേ സർക്കാരി നിന്ന് ഫണ്ട് ശരിയായി കഴിഞ് എത്രയോ പാവങ്ങളുടെ ജീവിതം രക്ഷപ്പെടും
ജീവിതം അതാണ് ഉം പറയാ എല്ലാം ഉടയവന്റെ കൈയ്യിൽ ഇരിക്കുവ
ഉം അതാ അല്ല ഇപ്പം ഇതാ ഇപ്പ ഭയങ്കര കനത്ത മഴയല്ലേ പെയ്യുന്നെ ഇത് മറ്റ് സീസൺ ആകുന്നേയുള്ളൂ ജൂലൈ പാതിയൊക്കെ ജൂണെ- പാതിയൊക്കെ ആകുമ്പോ ഭയങ്കര മഴയായിരിക്കും
ഉം പണ്ട് പരമൂന്റെ കാലതാങ്ങാണ്ട് വെച്ചതല്ലിയോ പിന്നെ ഇപ്പൊ അത് പുതുക്കി പണിഞ്ഞത് ഒന്നുമില്ലല്ലോ
അതായത് പുതുക്കി പണിഞ്ഞി വരുമ്പും മൊത്തം അതി ഇപ്പം കുറേ വിള്ളലൊക്കെ വീണിട്ടുണ്ടെയിന്
എന്തോ ആവോ എന്ന്
ഉം എന്തുവാന്ന് അറിയത്തില്ല എന്തുവായാലും കൊള്ളാം
ഉം ഇങ്ങനൊക്കെയാ കാര്യങ്ങള് വേറെ എന്താ
രാത്രി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ഒരു സ്ഥലത്ത് നിൽക്കുവ ഇനി ഇവിടുന്ന് അങ്ങോട്ട്- വീട്ടിപോണം പിന്നെന്തേലും ഏ- എന്തേലും എന്തേലും കാണണം എന്നിട്ട് ഒറങ്ങണം അല്ലാതെ വേറെന്തോത് ചെയ്യും ഏ പിന്നെ അവള് വിളിക്കും അവളെ വിളിക്കണം വിളിച്ചിട്ട് ഒറങ്ങണം അത്രേയുള്ളൂ
തന്റെ കൊച്ചിന്റെ സ്ഥലെവിടെയായിരുന്ന്
അവളുടെ സ്ഥലം കുണ്ടറേല്
അവളെന്തോ പഠിക്കുവാ
അവളും എന്നെ പോലെ തന്നയ
ആ നിങ്ങള് രണ്ടും ഒരു കോളേജിലാണോ പഠിക്കുന്നെ
ഞങ്ങൾ രണ്ട്പേര് ഞങ്ങൾ രണ്ടു പേരും ഒരേ കോളേജിലല്ല പക്ഷെ ഞങ്ങൾ രണ്ടു പേരും ഒരേ കോഴ്സാ പഠിക്കുന്നെ ഞങ്ങൾ രണ്ട് പേരും ഒരേ കോളേജെല്ല
ആഹാ ഒരുപട് ഇതുണ്ടോ വ്യത്യാസുണ്ടോ
ആ കോ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരേപോലെ തന്നെ എന്തുവാ എന്റെ ആ സ്ഥലത്തുന്നും അവളുടെ സ്ഥലത്തുന്നും ഒരു ഹ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊട്ടാരക്കര വരെ പോന്ന ദൂര അത്രയും ദൂരം ഉണ്ട് അത്രേ ഉള്ളു
ആ അത്ര ഉണ്ടല്ലേ
ഉ ഞങ്ങള് ആ ഞങ്ങള് ഫസ്റ്റൊരു ആശുപത്രി വെച്ച് വന്ന ഇപ്പോഴാ കണ്ടമുട്ടിയത് അങ്ങനെങ്ങ് മിണ്ടി പിന്നെ പിന്നെ സുഹൃത്തുക്കളായി
ഉം
പിന്നെ അങ്ങെനെങ്ങായി
ഉം എന്നാൽ പിന്നെ നടക്കെട്ടെ ഞാൻ വേറേസം വിളിക്കാം
ആ എന്നാ വേറൊരുദിവസം വിളി
ഓക്കെ ഡാ ശരി
ആഹ്